പിന്നെ ഭയങ്കര പൈസാണ് ബക്കിയ അങ്ങനെ പൈസ പൈസ അങ്ങനെ ഒര് മൈൻഡാ
ആഹ്
ഈ പെണ്ണാണെങ്കിൽ ചേച്ചി പോകുമ്പോൾ ചേച്ചിയെപ്പറ്റി കുറ്റൊക്കെയിരുന്നു പറയാ അവിടെ
ഇവരും ആ റൂമിൽ തന്നെയാണോ താമസിച്ചു കൊണ്ടിരുന്നേ
ഇവരാ വീട്ടിലാ വീട്ട വീട്ടിലാ പക്ഷെ ചേച്ചിക്ക് സപ്പറേറ്റൊര് റൂമ്
ഓഹ് ഓഹ്
ഇവ ഇവർ ഇവര് താമസിക്കുന്ന വേറെ റൂം ഇവരുടെ വീടല്ലേ അത് പിന്നെ മേളലത്തെ നിലയിൽ വേറൊരു ചേച്ചിയ
ആഹ്
അങ്ങനെ
ആഹ് ആഹ്
നല്ലൊക്കെയ ചേച്ചിക്ക് സ്വന്തമായിട്ടൊര് റൂമും ഇതൊക്കെയായിരുന്നു ഒറ്റക്കെള്ളായിരുന്നു.
ആഹ്
അ എന്ത് ചേചിടെ കൂട്ടാരന്മാരങ്ങാണ്ടൊര്സം ചായ കുടിക്കാൻ വേണ്ടി വിളിച്ച് ഗേറ്റിന്റെ അടുത്ത് വന്ന് എന്തൊക്കയോപറഞ്ഞ്
ആഹ് ആഹ്
പക്ഷെ ആ പെണ്ണിന്റെ അവര് മൂഢ ആ പെണ്ണിന്റെ ഒരു കൂട്ടുകാരൻ എപ്പഴും വരും എന്നിട്ട് ഒരു കൂട്ടുകാരനൊണ്ടവൻ ഭയങ്കര റിച്ചാ എന്നാ ഇവനെ അവൾക്ക് ഇഷ്ടല്ല.
ആഹ്
ഇവനെ ഇഷ്ടല്ല പക്ഷെ ഇവന്റെ എല്ലാ സഹായവും വേണം.
ആഹ് ആഹ്
സാധനം വാങ്ങിച്ചോണ്ടൂ വരണം അങ്ങനെ എന്നിട്ട് അവനെ കണ്ണെടുത്താ കണ്ടൂടാ. ഇവൻ വാങ്ങിക്ക്ന്ന മുട്ടായി എല്ലാം വാങ്ങി തിന്നേം ചെയ്യും.
ആഹ്
അങ്ങനാര്ന്ന് ഇങ്ങനെ ഇവര്ടെ അമ്മയൊ ണ്ടല്ലോ ഗൾഫിലായിര്ന്ന് ഇവര്ടെയി ഇങ്ങേര് മരിക്ക് ഈ വെള്ളം അടിച്ച് കെടക്കുന്ന ഇങ്ങേര് മരിക്കാറാ മരിച്ചെന്നറിഞ്ഞപ്പത്തേനും ഇവര് ഏഹ്
ആഹ് അവര്
അവര് എന്തുവാ? ഏഹ് മരിക്കാറായപ്പം വന്ന് സ്വത്തിന് വേണ്ടി വന്ന്.
ആഹ്
മരിക്കുമ്പോ സ്വത്തിന് വേണ്ടി അന്നിട്ട് എന്തുവാ അതിനാ വീട് ഞങ്ങളടെ അല്ലയോ മറ്റോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞെന്നോ അങ്ങ് അപ്പത്തേനും ചേച്ചി എറങ്ങാൻ നിക്കുവാര് ഭയങ്കര ഇതായിരുന്നു പെണ്ണിന് ഉം അവിടുന്ന് എറങ്ങിയതാ
ആഹ് ആഹ്
അന്ന് പിന്നെ
ആഹ് അച്ഛന് ഇനി എന്ന് ഹോസ്പ്പിറ്റലി പോണം?
എന്നോ പോണം.
ആഹ് വ്യാഴാഴ്ച്ചയാന്തോ?
ഞാൻ പറയാം ഞാൻ പറയാം ഈ ഞാൻ ഈ കോളിന്റെ കാര്യം പറഞ്ഞ് ആപ്പിന്റെ
ആഹ്
ഒരാപ്പ് ഉം അങ്ങനെ ആഹ് പിന്നെന്ത് രണ്ട് ഇനി എത്ര കോള്ണ്ട്?
ഇതോടെ ഒള്ളൂ.
ഇത് വേറൊരിത് ടാസ്ക്ക് കിട്ടും. ടാസ്ക്കിന് ഇന്നത്തെ ടാസ്ക്കാ ഇത് ആഹ് ഒരാളെ വിളിച്ചിട്ട് പത്ത് മിനിറ്റ് ഇത്ര കോള് എടവിട്ട് എടവിട്ട് ഇത് കോള് ഇനി വേറെണ്ട് എഴുതീട്ട് വായിക്കണം എഴുതി കൊടുക്കണം അതിന് ഹലോ
ഹലോ
പറഞ്ഞോ ഇനി
അം ആഹ്
പിന്നെ എന്തുവാരുന്നു അങ്ങനെ അവിടന്നങ്ങ് മാറി.
ആഹ് ഒന്ന് ഇങ്ങനേല് പോയിട്ടൊന്ന് സെ റ്റായാ മതി എനിക്കങ്ങ് പോവുന്ന കാര്യം ആലോചിക്കുമ്പോ ഇപ്പം എന്തോ ഒരു പൈസയുടെ കാര്യം ആലോയിക്കുമ്പോ
എനിക്കും ഒരു ടെൻഷൻ ഇല്ലാതില്ല
നിനക്ക് പിന്നെ കൊഴപ്പില്ല ഇവിടെ ഞാൻ എന്തോ ചെയ്യൂന്ന് ആലോയിക്കാ
ഇല്ല ചറക്കിനി എന്തേലും വഴക്കിന് വരില്ലാ
അയെന്തെ
പണ്ടില്ല ചെറകൻ ജോലി ചെയ്യണല്ലോ കോളേജ് പഠിക്കുബോ
അതുപോലൊന്നും വരത്തില്ലായിരിക്കും
ദൂരം കൂടുമ്പം വഴക്ക് കൂടും
ആഹ് അതല്ലേ എനിക്കിവിടെ പൈസേടെ കാര്യം ആലോയിച്ചിട്ടാ എന്തോ ചെയ്യോന്ന് ആലോയിക്കുവ
ഉം
എവിടന്നേലും ലോണ് വെല്ലോ എടുക്ക എന്നിട്ട് അടക്കാന്ന് പറയാ
പറഞ്ഞ് നോക്കിയേ ഒന്ന്
ഉം നോക്കാ
പെട്ടെന്ന് നോക്ക് ഇനി എത്ര പതിനഞ്ച് ദിവസം കൊണ്ടല്ലേ ഉള്ളു എത്ര ദിവസം ഉണ്ട് ഇനി പതിനഞ്ചൊ ഉം ഉം ഉം
എന്തേലും ചെയ്തേ പറ്റോ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ
ഉം
അന്തൊനോട് ചോയ്ക്കാന്ന് വെച്ചാ ഈ കാര്യത്തി ഇപ്പ ചോയിക്കാനും പറ്റത്തില്ല.
ഉം
എന്തേലും ചെയ്തെ പറ്റൂ
എന്താ ചെയ്യ മറ്റേ മാലയുടെ കാര്യം എന്തൊ ആയി
അത് കിട്ടിയതോന്നും ഇല്ല
ഉം എന്തേലും ഉണ്ടായ്ര്ന്നെ പണയം വെക്കെങ്കിലും ചെയ്യാരുന്നു ഇപ്പം അതുപോലും ഇല്ല
കുഞ്ഞമ്മേടത്ത് പറഞ്ഞിട്ടേ കുഞ്ഞമ്മ പറഞ്ഞ് അമ്പലത്തിലൊന്നു പോ അപ്പഴത്തേന്ന് തിരിച്ചു തരുവരായിരിക്കും ദേവി കഠാ ക്ഷം എന്ന് പറയായിരിക്കും
ഉം ആ ചെയ്നെങ്കിലും ഇങ്ങെ കിട്ടിയാരുന്നെങ്കിൽ പണയെങ്കിലും വെക്കായിരുന്നു എന്തേലും ചെയ്തേ പറ്റൂ ഒന്നും ചെയ്യാതിരുന്നാ എനിക്ക് അറിഞ്ഞു കൂട ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോ അങ്ങ് വട്ടു പിടിക്കുന്ന പോലെ തോന്നുവാ
എന്തേലു ഒക്കെ സെറ്റാവ് എല്ലാ വട്ടം ഇങ്ങനെല്ലേ എന്താ പഠിക്കാൻ പോയാരും വീ ട്ടി ഇങ്ങനെ അല്ലെ അവസാനം പോവല്ലെ
ഏഹ് അവിടുന്നാ അവസാനം വേറെ എന്തിനേലും ആയിരിക്കും പോകുന്നെ ഉ
എന്ത് ഇവർക്ക് എന്ത് വാ നമ്മളെ ഇഷ് ഇഷമുള്ള കാര്യല്ലേ പഠിക്കണ്ടത് അല്ലാെ ഇരുടെ നിർബന്ത്തിന് എന്തെില ആണോ പിക്കേണ്ടത്
വീട്ടിൽ കുഴപ്പമില്ല വീട്ടിൽ ആകെ കുഴപ്പം പൈസേയുടെ കാര്യത്തിലാ അമ്മൂമ്മ എന്നെ എങ്ങനേലും നോക്കണം അവരെങ്ങനെ നോക്കാനാ
സത്
കൊതു കടിച്ച് കൊല്ല്ന്ന് അയ്യോ ഇത് ബാക്ക് ഒക്കെ എറങ്ങുന്നെന്റെ ദേവി ഇച്ചി ആഹ് പറ
ഇപ്പൊ പോകുന്നിടത്ത് ഉദ്ദേശിക്കുന്ന സാലറി കിട്ട- ഇല്ലെങ്കി എവിടാന്നോ നല്ല സാലറി കിട്ടുന്ന അവിടോട്ട് ഞാൻ പോവും അതാകുമ്പോൾ വീട്ടി കൊറച്ച് ചോദിച്ചാ പോരായോ
പക്ഷെ സർട്ടിഫിക്കറ്റ് എടുത്തില്ലെയോ
കിട്ടും
ഉം നല്ലൊരു കാര്യം
എന്തേലുംക്കെ ചെയ്തേ പറ്റൂ
അവിടെ ചെന്നിട്ട് പഠിച്ചിട്ട് ഏതിലാ കഴിവുള്ളേന്ന് വെച്ചിട്ട് അതനുസരിച്ച് നോക്കും
അതാ ഇല്ലേ പറഞ്ഞങ്ങ് തളർത്തുവാ ആഹ്
ഭാഗ്യം ഇവിടന്നും ആരും തളർത്താനില്ലാരുന്ന് അന്ന് എല്ലാരും സപ്പോർട്ടായിരുന്നു
ഉള്ളു
ഇവിട പിന്നെ പെണ്ണുങ്ങളുടെ എണ്ണം കൂടുതലായോണ്ട് സപ്പോർട്ട് മറ്റോളജി എല്ലാവർക്കും താല്പര്യവാ
ഇവിടെ അതേ ഉള്ളൂ തളർത്താനേ ഉള്ളൂ ആരും താങ്ങാൻ ആരും ഇല്ല
ഇവിടെ എല്ലാരും പരീക്ഷണ വസ്തു ആവാൻ റെഡിയാ
ആഹ് അയ്യോ അതൊക്കെ ഒരു ഭാഗ്യം
ന്നിപ്പൊ അത് അച്ചാത നെങ്ങാണ്ട് പറഞ്ഞു ന്റെ അടുത്ത് അത് പഠിച്ചാ എങ്ങനാ അങ്ങനാ ഇങ്ങനാ ന്നൊക്ക
ആഹ്
അതെന്നാ പ്ല്ടു കഴിഞ്ഞപ്പൊഴാ ങ്ങാണ്ടാ
ആഹ് എന്തേലും നോക്കാം വീട്ടിൽ വെറുതെ ഇരു- ന്ന് വെറുതേയിരുന്ന് എനിക്കങ്ങ് വണ്ണം വെക്കോ കവിളും ചാടി
എനിക്ക് വണ്ണം കൊറഞ്ഞ്
എന്റെക്കെ നല്ല വണ്ണം വെച്ച് വ യറും ചാടി കവിളും ചാടി
ഓഹ് ദാണ്ടെ ബാക്ക് ഒക്കെ പോണ് എന്റെ മൊഖവൊക്കെ അങ്ങ് വല്ലാണ്ടായി
കേട്ടില്ല
മൊഖവൊക്കെ അങ്ങ് വല്ലാണ്ടായി
എന്റെ എന്റെ മുഖംന്നല കണ്ടില്ലെ മൊത്തവും കുരുപ്പ്
ആഹ് കവിളൊക്കെ
ആഹ് അയ്യോ എന്റെ മറ്റേ കസിൻ ദൃശ്യം കാണാൻ പോയപ്പം
ഏത് തൊടല്ലേ കരണ്ടടി
അശ്വതി
ഉം
ഉം
ദൃശ്യം വല്ല്യ തില്ലന്ന് പറേണേട്ട് ഫസ്റ്റത്തെ സെക്കൻഡില ഫസ്റ്റ്ത്തെ സെക്കൻിലത്തെ മച്ച് വല്ല്യതില്ലന്നു
ആണോ പക്ഷെ കൊറേ പേരൊക്കെ ഭയങ്കര റിവ്യൂ പറയ നല്ലാ അത് ഇത്
കൊച്ചേച്ച് പോയിട്ട് സ്റ്റാറ്റസ്ട്ട് അപ്പ ഞാൻ ചോയിച്ചെങ്ങനെണ്ടെന്ന് അപ്പ പറഞ് ഫസ്റ്റത്തെ സെക്കൻ് അത്രയില്ലന്ന്
ഉം ഉം ഒരൂസം കാണാം
എന്ത് എന്ത് എന്ത് കാര്യം അറിയും പക്ഷെ എന്താ എട ക്കെന്തൊക്കെയോ ട്വിസ്റ്റണ്ടെന്ന്
ഉം ഉം
വളാ തോന്നി ട്ടെന്ന് മെയിന് എളയവള്
എളയവളോ
ഉം
ഉം പിന്നെ ഞാനിങ്ങനെ ഓവർ തിങ്കിങ്ങിലൂടെ കടന്നു പൊക്കോണ്ടിരിക്ക എനിക്കൊന്നും വായില് സംസാരിക്കാ വരുന്നില്ല
ഓഹ് എനിക്ക് കോള് വരുന്നു ഞാൻ കട്ടിയ്യ പത്തായില്ലേ പത്തായില്ലേ ഉം
ഉം ആയി ഞാൻ കട്ടെയ്തോളാം ശരിയെന്ന
ഓക്കെയോക്കെ ഒരു കോള് വരുന്നു
ഉം